ഹലോ.
ആഹ് എന്താ വിശേഷം സുഖല്ലേ?
ഓഹ് സുഖം.
ആഹ് എന്താ ചെയ്യണ്?
ഞാൻ പണിയെടുക്കാ
ഏഹ്.
സ്കൂൾത്തെ എഴുതാണ്ടയ്നി സ്കൂൾത്തെ എഴുതിക്കൊണ്ടിരിക്കാണ്.
ഓ ഏതാണ് വിഷയം
ഉം വിഷയം ബിസ്നസ് സ്റ്റഡീസ്.
ബിസിനസ്സ് സ്റ്റഡീസ് ആഹ് കൊമേഴ്സാണോ പ്ലസ്സ്ടു ടത്തെ. ആഹ് അഹ് രണ്ടാംതെർഷോ?
ആഹ് സെക്കന്റിയൊ
ഉം
ആഹ് പിന്നെ പഠിക്കാനെങ്ങനെയാള്
പഠിക്കാൻ കൊഴപ്പല്ല
ഉം
കൊഴപ്പല്ലാത്ത രീതി പഠിച്ചു പോകുന്നു
ആഹ് ആഹ് പത്താക്ലാസ്സിലെത്രയാ മാർക്ക്
പത്താം ക്ലാസി കൊഴപ്പല്ല രണ്ടെപ്ലസ് രണ്ട് എ രണ്ട് ബി പ്ലസ് അങ്ങനെ ഉള്ളത് രണ്ടണ്ണം വെച്ച
ഉം വീട്ടില് വേറാരൊക്കെ
വീട്ടില് ഞാന്ണ്ട്, അനിയണ്ട്, അനിയത്തിണ്ട് പിന്നെമ്മണ്ട് ഉപ്പണ്ട്
ഉപ്പിമ്മക്കൊ ഉപ്പമ്മേം ന്താ ചെയ്യണേ
ഉപ്പ ഏഹ് ഗുഡ്സ് ഡ്രൈവറാണ്
ഉം മറ്റേലൊക്കെ എത്രെയില പഠിക്കണെ
അനിയൻ പത്തിലാണ് അനിയത്തി ആറ്ക്ക് ആറില്
ഉം അവരൊക്കെ നന്നായിട്ട് പഠിക്ണ്ടാവല്ലേ
ഉം അനിയൻ അനിയത്യൊക്കെ പടിക്കും
ഉം എന്താവാനാണ് ഇയാൾക്കാഗ്രഹം ഭാവീല്
പ്ലാന് ഇതേവരെ ഒര് പ്ലാൻ ണ്ടായിന് പക്ഷെ എനിക്ക് ഫുട് ബോൾ പ്ലയർ ആവണോന്നൊക്കെ ഒരാഗ്രഹണ്ട്
എന്ത്
ഫുട്ബോൾ പ്ലെയറ് പന്തളിക്കാരൻ ആഗ്രഹണ്ട് ഓ വേറി ടീമിലൊക്കെ കേറീനി
ആഹ്
സ്കൂൾ ടൈമിന്റിതില് അങ്ങനെ തില്
കേറിണ്ടില്ലേ
പൂതിണ്ട്
നൈമറ് പോയില്ലേ ഇന്നൽത്തെ കളീല് ബ്രസീല് തോറ്റില്ലേ
ബ്രസീല് തോറ്റ്
ഉം ഇനിപ്പ അർജന്റീന പിന്നാലേ കൂടാലേ
അർജന്റ പിന്നാലെ അർജന്റീനേം പോർച്ചുഗലും ഇണ്ടല്ലോ
ആഹ് അയിരണ്ടിന്ന് പോർച്ചുഗലോ സ്പെയിനോ ഇന്ന് പോവൂല്ലേ പന്ത്രണ്ടരക്കുള്ള കളീല്
ഫ്രാൻസായ്‌ക്കാരം മിക്കാറൂം വീണ്ടിപ്പെടുക്കാനും അയ് കളിക്കാനുള്ള ടീമ്ണ്ട്
അതൊന്നും പറയാൻന്നും പറ്റില്ല പ്പത്തന്നെ കണ്ടില്ലേ നോർവേ നല്ല കളിയല്ലേ നോർവേ
ഇപ്പൊ കളി നമ്മള് വിചാരിച്ചപോലെയല്ല ഫുള്ള് മാറ്റി മറിച്ചൊണെക്കെ
നോർവേ നല്ല കളിയാര്ന്ന് ഇന്നലെ അല്ലാതെ കളി കളിയല്ലേഓര് കളിച്ച് വെച്ച ഇന്നലെ
ഉം നല്ല കളി മറ്റേ ഹാൾഡ് ആരു നോക്കി കല്ലാൻ
നെയ്മറ് സെക്കൻഡ് ഹാഫിൽ അല്ലേ ഇറങ്ങി
നെയ്മറ് ആഹ് ഫസ്റ്റ് ഹാഫ് ഹൈഡ്രെഷൻ വക്കിന്റെ ടൈമിൽ അതിന് മുമ്പ് ഒരു തൊട്ടു മുമ്പ് എറിയും
ഉം അതിനെന്താ വല്ല പരിക്കനല്ലേ എന്നും പരിക്കാണല്ലോ അല്ലേ ആൾക്ക്
ഉം പണ്ട് മുതലേ പരിക്കിന്റിതിലാ
കാലിന് വിരമിച്ചല്ലോ ആള് അതറിഞ്ഞില്ലേ അവൻ വിരമിച്ചോ
ഉം
നെയ്മറ് വിരമിച്ചു അ അറിഞ്ഞില്ല
ഉം കണ്ടിന്നു ഇൻസ്റ്റയില് കണ്ടിന്നു
ഉം ഇനിയിപ്പോ വിനീഷ്യസ് മാത്രണ്ടാവുള്ളൂല്ലേ
ആഹ് പറയറ്റുല്ല ഇനിയിപ്പോ പുതിയ പുതിയ ത തലമുറങ്ങനെ വരുമ്പോ ആഹ് പുതിയ പുതിയ ആഹ് തുണ്ടാവും പ്ലേയേഴസ് ണ്ടാവും വിനീഷ്യസ്സ്ണ്ട്
പ്ലയേഴസ് ക്കെ പിന്നെ ഫ്രാൻസിലാ അധികം തോന്നുംല്ലേ
ഉം
പോർച്ചുഗലില് പോർച്ചുഗലിന് ഗോളടിക്കൻ കുറച്ച് പിന്നെ ലിക്കുന്നില്ല ന്ന അല്ലെ പോ അങ്ങനെ കളിക്കുന്നില്ല പോർച്ചുഗല്
ഉം പോർച്ചുഗല് സ്ട്രൈക്കറ നല്ല സ്ട്രൈക്കർ വി്ന് വിൻസ് പ്ലയെർസ
ഉം റൊണാൾഡോക്കെനെ ബാളു എത്തിച്ചു കൊടുക്കണല്ലേ പന്ത് എത്തിച്ചു ടുത്താല റൊണാൾഡോ കളിക്ക
ഓല് സപ്പോർട്ട് ചെയ്ത് കളിക്കില്ല ടീം വർക്കായിട്ട് കളിക്കില്ല
ഉം അതാണ് ഇ റൊണാൾഡോ ഒക്കെ പറ്റിയത് ഫസ്റ്റ് കളി പറ്റിയത് അതാണ്
ഉം രണ്ടാമത്തെ കളി കളിച്ച അതേ പോലെ കളിച്ചാ മതി
ഉം പിന്നെ രണ്ടാമത്തെ കളിയില് കോശട്ടൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ടാവും
ഉം രണ്ടാമത്തെ കളി ജയിക്കണം ന്നുള്ളതില് കളിച്ചണ് ടീമായിട്ട്
നിപ്പോ എത്ര കളിണ്ട് ടോട്ടല് ഇന്നിപ്പോ രണ്ട് കളിയല്ലേ അർജന്റീനേടെ കളിയെന്നാ
അർജന്റീനേടേ കളി നാളെ നാളെ എത്ര മൂ- ഒന്ന് ആഹ് രാത്രി
രാത്രി നേരത്തെ കഴിയുല്ലേ
ആഹ് ആഹ്
അത് ക്ലബ്ബില് പോയി കാണാം
ക്ലബ്ബ്ന്ന് ആഹ് ക്ലബ്ബ്ന്ന് കാണണം സെമിയൊക്കെ ആകാനായില്ലേ ഒറ്റ ഒറ്റക്ക് കാണണേ നല്ല എല്ലാരും ഒപ്പറട്ട കാണണം അതാണ് ഇത് ഹരം കളിയാണുമ്പോ ഒരു ഹരം കിട്ടലേ
അതെ ഇയ്യ് ഇയ്യ് എവിടെ കാണല് ഇയ്യ് എവിടക്ക പോവല് അവിടെത്തന്നെ പോവുവാ
ആഹ് വീടിന്റെ അടുത്ത് ക്ലബ്ബുണ്ട് മൂന്നാല് ക്ലബ്ബുണ്ട് വീടിനടുത്തായിട്ട്
ഉം
ഇന്നലെ പോയില്ല ഇന്നലെ ഒക്കെ രാത്രി ഒന്നരൻ്റെ കളിയായപ്പോ എല്ലാരും ഒറങ്ങാൻ പോയി ചെലോലൊക്കെ ണ്ടായിന്ന് കൊറച്ചാൾക്കാരണ്ടായി ന്ന്
ഇന്നലത്തെ കളിയിൽ ഞാനും കണ്ടില്ലല്ലോ
ഉം
ഇന്നൽത്തെ കളി ഉം ഇന്നലത്തെ കളി ഞാ നാ ര രാ രാവിലത്തെ കളി കണ്ടു ഇംഗ്ലണ്ടിന്റെ കളി അത് രസണ്ട് ഇംഗ്ലണ്ട് ടും മെക്സിക്കോ നല്ല കളിയായിരുന്നു മെക്സിക്കോ നല്ലം കളിച്ചക്കുണു
ഉം
ഭാഗ്യല്ലാത്ത ടീമാ മെക്സിക്കോ എന്നും പോവും ല്ലെ
ഉം എല്ലാ കൊല്ലം ബ്രസീലൊക്കെ അങ്ങനെ ബ്രസീലൊക്കെ ക്ക യി കൊറെ കൊല്ലത്തിനേഷം പ്പ എപ്പോഴും സെമി രെ ക്വാർട്ടർ രെ പോയി അവിടന്നാണ്ട് പോവു
ബ്രസീലല്ലേ ലാസ്റ്റ്ച്ച പോണ്ട്
ബനാൽട്ടി നല്ല ചാൻസിയായിന്നു ഒക്കെ മിസ് ആകിടാ നല്ല സുഖത്തി ജയിക്കെന്ന്
ഒരു പെനാൾട്ടി മിസ്സാക്കില്ലേ
ഉം എട്രക്കിനെ അപ്പ ഇറക്കേണ്ടിലെന്ന് ആ കുഞ്ഞനന്നെ ഇറക്കി കളിപ്പിച്ചാതിയർന്ന്
കുഞ്ഞിയ ഓന് എറങ്ങീന്ന ഇന്നല്ലെ
ഓന് ഇന്നലെ ഇങ്ങി ഫസ്റ്റ് ഹാഫ് പിന്നെ കേറി ഓനും- വേറെ വേറെ ഒരുത്തനുണ്ട് ഇപ്പരം കേറി വാ ഓര് എറങ്ങിട്ടാ നെയ്മറിനേയും ഇന്ദ്രിക്കി നെ എറക്കിയത്
ഉം
വിനിഷസൊക്കെ നല്ല കളി കളി വെച്ചെനു
വിനീഷസ് എന്തുവാ സൈഡ് വിങ്ങിലല്ലേ കളിക്ക്ണ്
ഉം ഓൻ നല്ല അറ്റാക്കയിന് ട്ടോ നല്ല അറ്റാക്കിങ് ആയിന്നു ബോള് കിട്ടിയാ ഓന് അറ്റാക്ക് ചെയ്യാൻ നല്ല ഉഷാറാ ഫിനിഷും ഫിനിഷും ചെയ്യും അറ്റാക്കും ചെയ്യും
കേ കേറി കേ ല്ലെ പെട്ടെന്ന് കേറും
ഉം ഇന്നലൊക്കെ കളി ഫുള്ള് മാർക്കടേന്നു അതേയിന്നു ഒന്ക്ക് അധികം ബോൾ കിട്ടാത്ത് ഫുള്ള് മാർക്കെയിന്നു
അവനെ മാർക്ക് ചെയ്തുല്ലേ പക്ഷെ അവനെ മാർക്കെയ്യുമ്പോ വേറെയുള്ളേര് കളിക്കണം
ഉം
അതാ ചെയ്യേണ്ടത് പക്ഷെ മെസ് മെസ്സിന എത്ര മാർഗ്യ്താലും മെസ്സി-
മെസ്സി അങ്ങനെ പോയി അടിക്കും
ആഹ് അങ്ങനെ വഴിക്ക് അടിക്കാന്ന് പറഞ്ഞ അടിക്കാൻ നല്ല അവസരം ഇണ്ടായി കൊടുക്കും മറ്റുള്ളോർക്ക് ഇണ്ടാക്കി കൊടുക്കും
മറ്റോര് ഉണ്ടാക്കി കൊടുക്കും ഓര് ഇങ്ങനെ പ്ലാൻ ചെയ്താ കളിക്കല് മെസിക്കും വാണ്ടി പാർച്ചെന്നെ കളിക്ക്ണ്
ഒരു ഇപ്പൊ മെസ്സിനെ എല്ലാരും കൂട്ടതെ തന്നെ വേരെ ഉള്ളേരു കളിക്കണം അപ്പൊ അതാണ് ഓല് ടീംമ് മെസ്സി ഇല്ലെങ്കിൽ ഒന്നുല്ല ട്ടോ വേറെ കാര്യം ടീമില്ല
ഇപ്പ എല്ലാ അർജന്റീനനേ കളി നോക്കിയാലും എല്ലാ കളിലും മെസ്സി ഗോൾ അടിച്ചി
ഉം ഓൻ ഗോളടിച്ചിട്ടാ ജയിക്കണത്
മിക്കവാറും ബാലൻ്റിയർ മെസ്സിക്ക് പോയി കളിക്കലോ
പക്ഷെ റൊണാൾഡോ അങ്ങനെ അടിക്കണില്ല അവര് കിട്ടണ
അയില് ഓല് ടീം സപ്പോർട്ട് ഇല്ല സപ്പോർട്ട് ചെയ്ത് കളിക്കില്ല ഓര് ഇങ്ങനെ ഇതേപോലെ കളിച്ചാൽ
പെനാൽറ്റി കിട്ടി കഴിഞ്ഞാൽ അടിക്കൂല്ലേ പോസ്റ്റിക്ക്
ഉം ബനാൽറ്റി പിന്നെ എടുത്തുന്ന് പിന്നെ അത്യാവശ്യം ഒരു ലോങ് ആ ടൈമൊക്ക അങ്ങോട്ട് അടിക്കും കാരണം ഓന്ക്ക് വയസ്സായല്ലോ അത്യാവശ്യം
ഉം നാല്പത് ആയിനു നാൽപത് കഴിഞ്ഞില്ലേ
നാപ്പത് നാൽപ്പതൊന്ന് ആയിണ്
ഉം ഇനിയിപ്പോ ഇന്നീ ഈ ലാസ്റ്റ് കളി ഇണ്ടാവൂല ഇല്ലേ ഇനി കേറിയാൽ നിക്കും
ഇത് ലാസ്റ്റ് വരെ പറയ്ണ്ടെ
ആഹ്
മെസ്സി മെസ്സി ഇപ്പൊ അടുത്തലുണ്ടാവുന്ന് പറയണക്കെ ഉണ്ട് മെസ്സി തന്നെയാ
ആ മെസ്സി ഇല്ല ഇനി ഇണ്ടാവൂലടാ നാല്പ്പത്തി രണ്ടാവും ഒപ്പത്തിന്
അല്ല ഇടക്ക് ഇടക്ക് ഇങ്ങനെ സ്റ്റോറി ആണെണ്ട് അതൊക്കെ ഒക്കെ എടക്കിണ്ടാവും എടക്ക്-
ഇവിടെ ഫാൻസാര് പറയൊണ്ട് മെക്സിക്ക്- മെക്സിക് മറ്റേ കോച്ചാവാം അങ്ങനെക്കെ ചെയ്യാം കോച്ചാവല്ല ഒരു ടിമിന് ഒരു മുന്നോട്ട് നയിക്കാനുള്ളതു കഴിവൊക്കെ ഉണ്ടാവല്ലോ എങ്ങനെ കളിക്കണം എന്നൊക്കെ പറഞ്ഞൊട്ക്ക് കോച്ച് വേറെ ആള് കൊറച്ച് ഏജ് ഉള്ള ആള് അല്ലേആവുളേ
ഉം
ചെറുപ്പക്കാല് ആവുല്ല്ലേ
കളി പോണേ നമുക്ക് പോയത് എത്ര വയസ്സ്‌വരെ കളിക്കാ ഇപ്പോ റൊണാൾടെന് നാപ്പ്നാല് വയസ്സുളളില് അടുത്തടീം ഏഴത് കളിക്കാൻ കൊണ്ടല്ലോ
റൊണാൾടിന് ഇപ്പെത്ര നാപ്പത്തേഴോ
നാല്പ്പത്തി ആഹ് നാല്പ്പത്തി ആഹ് നാല്പ്പത്തി ആറ് നാപ്പത്തി ഏഴന്ന്ണ്ട് ഉം
അമ്പതൊക്കെ വേണേലിണ്ടാവും
ആഹ് ഒരാൾക്ക് വേറൊതു ചെറിയ ക്ലബ്ബ് കളിക്കാൻ മൂവാരുന്നു
റൊണാൾടെന്ന് ഇതക്കെ കളിയൊരു ഒന്നൊന്നര കളിയായിരുന്നല്ലേ പണ്ട്
പണ്ടത്തെ മെസ്സി കിടിലേരുന്നു
ഇപ്പ ബ്രാസില് അഞ്ച് പൈസ്സക്കില്ല
ഉം ഇപ്പത്തെ വല്തില്ല കളിക്കാൻ
ടീമാണ് കഫു റൊണാൾഡോ റിവാൾഡോ
കക്ക
ആഹ് റിവാൾഡോ കുറച്ച് മുൻപിളളതാണ് റൊണാൾഡോ റിവാൾഡോ പിന്നെ ആ സൈഡ്ന്ന് കോർണർക്കൊക്കെ അടു എന്നാ ചങ്ങായിടെ പേര് കാർലോസ് റോബർട്ട് ഓന്റെക്കെ അടിണ്ടല്ലോ എവിടക്കെ കേറിയന്ന് തന്നെ അറിയുലാ വളഞ്ഞിട്ടൊക്കെ കേറാ
ഉം പണ്ടത്തെക്കെ പ്രസിഡന്റ്‌ കിടിലേന്
അതുപോലെ ഇംഗ്ലണ്ടിലെ ചങ്ങായിണ്ടാരുന്നു ബെക്കാമ് ഡേവിഡ് ബെക്കാം ഉം ഓന്റൊ അടികണ്ട്മുണിയ് അത് വളഞ്ഞിട്ടാ പോവാ
കർവ്വായിട്ട് ഫേക്കീന്ന് നല്ല വളഞ്ഞ് കേറണണ്ട
ഉം അങ്ങനെ കൊറച്ച് കഴിവില്ലിണ്ടെ ആഹ് അത് സിതാന്
ചിതാനെ
ചിതാൻ കൊട്ക്കണം
നിദാന് നല്ലാ കളിയാല്ലേ
ഉം ഓണൊക്കെ വേൾഡ് കപ്പ് നിർത്തല്ലേ ഒരു വേൾഡ് കപ്പ് പുറത്തായി ജസ്റ്റ് മിസ്സിന്
എങ്ങനെ
ക്കാടോ ഇതാനേ എത്തോന്ന് പറഞ്ഞേന് റെഡ് കാർഡ് വാങ്ങി പോയല്ലേ
കട്ടാക്കട്ടോ
ഉം